ഹലോ കേൾക്കുന്നല്ലേ ആ എന്തൊക്കെയണ്ട് വിശേഷം
ശേഷം
ആഹ എ മാരേജ് കഴിഞ്ഞാണോ
ആഹ് അതെ അതെ
കുട്ടികൾയുണ്ടോ
ആഹ് കുട്ടികളൊണ്ട് രണ്ട് പേര്
എന്താണ് എന്താ ചെയ്യ്ന്നേ കുട്ട്യാള്
കുട്ടികള് ഒരാള് അഞ്ചി പഠിക്കുന്നു ഒരാള് യു കെ ജി
യു കെ ജി ആഹ് എന്റെ എളെയാള് യു കെ ജിയിലാണ്
ആഹ് എങ്ങനൊണ്ട് പഠിതൊക്കെ
മ് ഇപ്പൊ കൊഴപ്പ - ച്ച് മടിയാണ് സ്കൂള് തൊറന്നിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു കൊറച്ച് ദിവസം വെക്കേഷൻ കഴിഞ്ഞേന്റെക്കെ ഒരു മടീണ്ട്
ആഹ് കേരളയാണോ അതോ സി ബി എസ് സി ആണോ
ആഹ് ഇവിടെ ഐ സി എ സിയാണ്
ഓ ഐ സി എ സിയാണ് ആഹ്
ആഹ് അവടെ കുട്ടികളോ
ഇവിടെ കേരളയാ മ് പഠിക്കാനൊന്നും കൊഴപ്പോല്ല ആഹ് നല്ലപോലെ പഠിച്ചോളും അങ്ങ വിഷയോന്നൂല അല്ല പിന്നെ മൂത്താള് ഓരോ ക്ലാസ് കേറ്ന്തോറും ഇലയാള് പെൺകുട്ടി, മൂത്തത് ആണ്. അപ്പം കളിടെ ആ ഒര്തും അങ്ങനെക്കെയായ്ട്ടിങ്ങനെ പോവുന്നു ആമ്പിള്ളേരക്കെ അല്ലേ എളയാള് കൊഴപ്പല്ല പഠിച്ചോളും ട്യൂഷ്നൊന്നൂല്ല ഞാൻ തന്നാ പഠിപ്പിക്ക്ന്നേ
ആ ആ അപ്പ ഏ ഏ പിന്നെ അവര് ചെറ്യേ കുട്ട്യേക്ളൽ ല്ലെ ഒന്നിലും ഒരാള് എ എൽ അപ്പൊ പിന്നെ അങ്ങനെ യള്ളോ അപ്പ പിന്നെ അങ്ങനെ അത്രയും ട്യൂഷനൊന്നും വിടാറായില്ലല്ലോ പറ്റ്ന്നതും നമക്ക് പടി പ്പിക്കാം അല്ല
ആഹ് ഞാനും അതാ വിചാരി ച്ചത് നമക്ക് പറ്റുന്നിടത്തോളം ന പൂ പഠിപ്പിക്കാം
ആഹ് ആഹ് ഇനി നമുക്ക് കുറച്ചൊക്കെ ആമ്പോ ചെലപ്പോ ബുദ്ധി ട്ടാവുമാരിക്കും പഠിപ്പിക്കണത് എങ്ങനെയാന്ന് അറിയില്ല ആ അപ്പ അപ്പ ആന്ന് വെച്ചിട്ട് ഉം
തോന്നുന്നു അല്ലേ
ള്ളാരിക്കും ഇപ്പൊക്കെ ന്ന് പറഞ്ഞ ബേസ് ഉള്ള കാര്യങ്ങൾ ആയിരിക്കുല്ലോ കൊടുക്കുന്ന അത് കൈയുമ്പോ കൊറച്ച് ബുദ്ധിമുട്ട്, ടഫ് ഒക്കെ ആ വേടിക്കും കൊറച്ച് കഴിഞ്ഞിട്ട് ഇനി മറ്റേ സ് സ്റ്റേറ്റ് സിലബസിലേക്ക് അങ്ങ് മാറ്റാമെന്നു വെച്ചിട്ടാണ് അപ്പോ കൊറച്ചുടെ ആവും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ അങ്ങോട്ടേക്ക് മാറ്റാലോന്ന്
ആ ആ ഇംഗ്ലീഷ് മീഡിയം ആ
ആ ഇവിടെ അടുത്തുള്ളതും ഐ സി ഐ സി യുടെ സ്കൂളാണ് വീടിന്റെ അടുത്തുള്ളതും അപ്പൊ അങ്ങനെ അവിടെ ചേർ തതാണ് ഉം ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല ഇപ്പ എങ്ങനെയാന്ന് അറിയില്ല ഉം ഒരു നാലാം ക്ലാസ്സക്കെ അവിടെ പോയിട്ട് വിടാന്നു വച്ചിട്ട് ആ ഉ
ആ ഇവര് പിന്നെ ഏഹ് എൽ കെ ജി യു കെ ജി തൊ ട്ടിവിടെ യു പി സ്കൂളാ അപ്പൊ ഏഴാം ക്ലാസ് വരേ ഒള്ളൂ.
ആ ഇവർക്കും ഐ സി സി ആണെങ്കില് ഏഴു വയസ് ഏഴാം ക്ലാസ് വരെ ഒള്ളു. ത് കഴിഞ്ഞില്ല ആഹ് ആഹ് അങ്ങനെയാണ് ഹും
ഉം പിന്നെ വൈകിട്ടത്തേന് ഫുഡൊക്കെ എന്തുവാ?
ആ വൈകിട്ട് ചോറ് തന്നെയാണ്.
ആഹ് ഉം ആ ഇവിടെ ഹേ ഇല്ലില്ല. അങ്ങനെ പതിവൊന്നുമില്ല പിന്നെ രാവിലത്തെ എന്തെങ്കിലും ഒണ്ടെങ്കിൽ കുഞ്ഞുങ്ങള് കഴിക്കും അല്ലാതെ ആഹ് ം പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും ഇല്ലെ രാവിലത്തെ ചോറ് ഉച്ചക്ക് നമ്മൾ എന്തായാലും ചോറ് വെ കൊല്ലം പ്പ അത് കാണും പിന്നെ എന്തെങ്കിലും കറികളോ എന്തെലും ഒണ്ടെങ്കിൽ വെക്കത്തില്ല ഇല്ലാന്ന് വൈകിട്ട് വെക്കും
ആഹ് നിർബന്ധങ്ങളൊന്നുല്ല ആർക്കും
ഇല്ല ഇല്ല ആർക്കും അങ്ങനെ നിർബന്ധങ്ങളൊന്നുല്ല ആ പിന്നെ മീനോ എറച്ചിയോ അ എന്തെ ലൊക്കെ വേണം മുട്ടയാ ആഹ് ആഹ് അങ്ങനെ എന്തെങ്കിലൊ വേണം ഓ മീനാറച്ചിയൊന്നും ഇല്ലേലും ഒരു മുട്ട എന്നാലും മതി
അഹ് ഇവടെ
തന്നെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ.
പിള്ളേർക്ക് മീൻ ഭയങ്കര ഇഷ്ടാണ് ഏ എറച്ചിയനേക്കാളും കൂടുതൽ ഇഷ്ടം മീനാണ് കഴിക്കുന്നെ ഇഷ്ടം ഏഹ് ഇപ്പ പിന്നെ മീൻ കൊറവാണല്ലോ ഇപ് ട്രോളിംക്കെ ആയി ഞ് ഞ്ഞേ മീനില്ല
അതുകൊണ്ടാണോ മീന് ഇില്ലാത്തെ
ട്രോളിങ്ങാണ് അപ്പൊ മീൻ കുറവാണ്
ഓ അതുകൊണ്ടാണ് ഞാൻ എന്താ വിചാരിക്കുന്നത് ഇതിപ്പന്താ മീനൊന്നും ഇല്ലാത്ത ഇപ്പൊ ഈ കുഞ്ഞ് ഇതോ നെത്തോലിയ ഉണ്ടല്ലോ കൊ കൊച്ച് മീന് ആ ഞങ്ങൾ ഇവിടെ അത് മാത്ര വരുന്നുള്ളൂ
ആ ബാക്കി വരുന്നുണ്ടെങ്കിലോ ചെറുത് കുറച്ചായിട്ടേ ഉള്ളൂ എ കാരണം ട്രോളിങ് കുറച്ചൊള്ളൂ കാരിയായിട്ട് ആ ട്രോളി കഴണല്ലോ അവിടെങ്ങനെ മീന കിട്ടണ സ്ഥലണോ അതു നല്ല മീനൊക്കെ
ഓ ഇവിടെ അങ്ങനെ മീ ന്നൊന്നു കിട്ടുന്നസ് ഹലോന്നുല്ല ഉം ഉം അങ്ങനെ മീനാന്ന് ൽ നമുക്ക് ഫ്രഷ് മീനൊന്നും അങ്ങനെ കിട്ടത്തില്ല
ആണാ ആഹ് ആഹ് ഉം ഉം.
റ്റ് നമ്മളങ് അട്ജ ശ്രീയും.
ഉം ഉ ഉം ആഹ്.
ആഹ് ഇപ്പൊ പിന്നെ എല്ല എല്ലത്തിനും വെല കൂടുതലല്ലേ. എല്ലാത്തിനും സാധനങ്ങൾക്കും. എറച്ചിക്കും
എന്തേ ജോലിക്ക് പോകുന്നുണ്ട ന്നന് മുമ്പ് ആഹ്.
ഞാന് മാരേജ് കഴിഞ് പിന്നെ ജോലിയൊന്നും ഇല്ലാരുന്നു പ്ലസ്ടു കഴിഞ്ഞ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ആരുന്നു പഠിച്ചെ
ആഹ് ആ അപ്പൊ എങ്ങനെയ അതായി എന്തെലും തയ്ക്കോ അങ്ങനെന്തേലും
ആ മിഷനൊക്കെ ഒണ്ട് ആഹ് അ ഞാ ആഹ്. രണ്ട് വർഷത്തെ കോഴ്സാരുന്നു. പിന്നെ ആഹ് അത് പഠിച്ച് കഴിഞ്ഞ് പിന്നെ അയിൻ്റെ ഒരു ടച്ച് വിട്ടു പോയി. കല്യാണൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ അയിന്റെ രിതങ്ങ് പോയി ഇനി ണ്ടെങ്കിലും അങ്ങനെ വലിയ തൈലൊന്നും ഇല്ല നമുക്ക് എന്തേലുക്കെ അടിക്കാനോ എന്തേലുക്കെ ഒണ്ടെങ്കി
ആഹ് പൊറത്തു പോയി തയ്ക്കണേ തന്നെ നല്ല ഒരു ഫാഷ് ഇണ്ടല്ലോ ഒരു ചു ചുരിതാറൊക്കെ തയ്ക്കണെങ്കി തന്നെ നല്ലൊരു ഇണ്ടല്ലോ.
ആഹ് അത് ശെരിയാ.
റ്റ്തന്നെ ചെയ്യാലോ ബാക്ക്യൊ ക്ക് വീട്ട് പൊർത്ത് പോണോല്ലോ ഇത് പിന്നെ അങ്ങനെന്നും കൊ
ആഹ് വിഷനുണ്ടെങ്കി നമക്ക് തന്നെയല്ലേ ഇപ്പം മൊബൈലിനകത്ത് എന്ത് വേണേലും പഠിക്കാം.
ആഹ് പഠിക്കാം അതെ ഉം ഉം
ആഹ് എടയ്ക്കെക്കെ ഞാൻ നോക്കി ചുരിദാറൊക്കെ വെട്ടി തയ്ച്ചൊക്കെ നോക്കും.
ആഹ് ആഹ് സ്വന്തയിട്ട് എങ്ങനെയാ പൊർത്തൊണ്ടോയി അടിക്കണോ അതോ
അല്ലാ മിഷേൻ ഉള്ളാണ്ട അതും ഞാനങ് തന്നെ അല്ല സ്വന്തമായിട്ടതൈച്ചാലും നമ്മള് ചുരിദാർന്നും ഇപ്പ അങ്ങനെ എടുക്കുന്നില്ലല്ലോ പീസ് എടുത്ത് ഞാനങ്ങനെ തയ്പ്പി ക്ക്യാറില്ല
ഇല്ല ആഹ് ഹാ റെഡിമെയ്ഡ് അതാവുമ്പൊ പിന്നെ വേറൊന്നും അറിയ ല്ലേ
മറ്റേത് നമ്മള് തുണിയുടെ പൈസയും കൊടുക്കണം പിന്നെ അഞ്ഞൂറ്യാവും- ഒരു ചുരിദാറ് തയ്ക്കണമെങ്കിൽ പിന്നെ അത്രയും പൈസ പിന്നെയ ആ- അപ്പം യതിലും നല്ലത് നമുക്ക് നല്ലൊരു ചുരിദാറ് റെഡിമേഡ് അങ് എടുക്കവാണെങ്കി- പിന്നെ മിഷീൻ ഉണ്ടപ്പോനമുക്ക് സ്വന്തമായിട്ട്-
ഉം ആ അതെ ആഹ്
ഉം മ് അവിടെ- ക്കെ എങ്ങനാ-
ഇവിടെ രണ്ടും ചെയ്യും തുണിയ എടുത്ത് ഇടുക്കക്ക്നെ എപ്പോഴും സ്ഥിരായിട്ട് ഇങ്ങനെ ഡ്രസ്സ് മേടിക്കുന്ന ഒരു സ്വഭാവം ഇല്ല അത്യാവശ്യത്തിനൊക്കെ അങ്ങനെ മേടിക്കാറുള്ളൂ- ഇപ്പം ജോലിക്ക് ഒന്നും പോ ആദ്യം പോകുന്നുണ്ടായിരുന്നു അപ്പയൊക്കെ പിന്നെയും എപ്പഴും മേടിക്കാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മളങ്ങനെ മേടിച്ചാല അങ്ങട് പെട്ടെന്ന് ചീത്തിയാവുന്നില്ലല്ലോ ഇവിടെ നാം ഡെയിലി യൂ സ്ചെയ്യേണ്ട മന്നല്ലല്ലോ പോവാത്തൊണ്ട് അത്യാവശ്യം നമ്മ പുറത്ത് പോകുമ്പോ മാത്രല്ലേ ആവശ്യം വരണൊ അപ്പൊ പിന്നെ ഞാന് ആ അത്യാവശ്യം മേടിക്കും പിന്നെ റെഡിമെയ്ഡും മേടിക്കും ആഹ് ഉം എന്തേലും ഫങ്ഷനൊക് വരുമ്പോ ആഹ് അങ്ങനെ-
ഓരോ ഓരോ പ്രാവശ്യം പക്ഷേ ഓരോരോ ഫാഷന് ഡ്രസ്സ് വരുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണതാണ
ഉം അങ്ങനെ അങ്ങനത്തെ ഒര് ഇതില്ല അങ്ങനെ ക്യാഷൊന്നും നോക്കി അങ്ങനെ അപ്പൊ അവൻ മേടിക്കാറില്ല
ആഹ് സാരിയൊക്കെ ഉടുക്കൊ
ഉം സാരി ഉടുക്കലില്ല സ വെല്ലപ്പോഴും മാത്രം-
അ ഉടുക്കാൻ അറിയാമോ
ആ അത് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഏ- എങ്ങനേലും ഒപ്പിക്കും കൊറെ സമയം എടുക്കുംന്ന് മാത്രം അ അറിയില്ല ഇഞൊരു പ്പാട് സമയാവും പ്പ അതിനും ഭേതം ചുരിതാറ്ട്ടോണ്ട് പോണതാല്ലോ അല്ലേ എല്ലാരും വെയ്റ്റെയ്യേണ്ടി വരും നമ്മടെ ഒരു പാട് നേരം വെ റ്റെയ്യണം പിള്ളേരും കൂടിള്ളപ്പോ ഒരേ സമയം യാത്രയാക്കണം. പിന്നെ ഈ സാരിയും കൂടി ക്കുമ്പോ നമ്മള് പോയി വെള്ള സമയാവും അപ്പൊ അതിനെ ചുരിദാറ് പോവ പിന്നെ അത്ര പിന്നേ ഇതിന് അത്ര ഇഷ്ടോണ്ട് സാരി ഉടുക്കണത്.
ഉം ആഹ് എല്ലാർക്കും നമ്മള് പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാരിയൊക്കെ ഉടുത്തെറങ്ങുമ്പോ കൊറച്ചും കൂടെ ഒരു ഇതാ. പക്ഷെ ഉടുക്കാൻ അറിയാൻ വയ്യാ ആഹ് എനിക്കും ഇഷ്ടവാ. പക്ഷെ എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല. മൊബൈയീം യൂ ട്യൂബിനകത്തൊക്കെ നോക്കി ഒത്തിരീം പഠിക് കാൻ ശ്രമിച്ചിട്ടൊണ്ട്. പക്ഷേ നമ്മെങ്ങനെടുത്ത് വന്നാലും അത് ശരിയാവ
അതെ ആഹ്. എന്നാ നമ്മള് ചെലപ്പം വെ റുതെ ഇരുന്നിട്ട് ചെലപ്പോ വെറുതെ ഒന്നുടുത്ത് നോക്കാൻ നോക്കിയിട്ട് അപ്പോ തന്നെ ശരിയാവും. നമ്മള് വല്ലടൂത്തും പോവാനാണെങ്കി പോലും
ആഹ് ചെലരാണെങ്കില് ഉടുക്കാനൊക്കെഉണ്ടെങ്കി നേരത്തെ തലേദിവസമേ എല്ലാം റെഡിയാക്കി ഇതൊക്കെ സിറ്റൊക്കെ എടുത്ത് പിന്നൊക്കെ കുത്തി വെക്കും
സെറ്റുമുണ്ട് ഞാനങ്ങനെ സെറ്റുമുണ്ടൊക്കെ എനിക്ക് ഉട് ക്കണം തോന്നും പക്ഷെ ഞാൻ ഒരു ദിവസം ഇതുപോലെ യൂട്യൂബ് ഒക്കെ നോക്കി ഉടുത്തു അപ്പഴും ചെലപ്പോ അത് ശരിയാവില്ല ചിലപ്പോ ശരിയാവും
ഞാനി ഇത് വരെ സ്വന്തമായി ട്ട് ഉടുത്തെങ്ങും പോയിട്ടില്ല
ആണോ ആഹ് അ കല്യാണൊക്കെക്കെ പോകുമ്പോ എങ്ങനെ ചുരിദാറാണോ കൂടുതൽ ഇട്ന്നേ
ആഹ് ചുരിതാറായിരുന്നേ സാരി സാരി ഉടു ക്കും കേട്ടോ ഇവിടെ അമ്മ ഉള്ളത് കൊണ്ട് അമ്മ ഉടുപ്പിച്ചു തരും കല്യാണത്തിനൊക്കെ അപ്പം മിക്ക മിക്കവാറും സാരിയായിരിക്കും ഉടുക്കുന്നെ ആഹ് അ അന്നേരം നമ്മള് സാരി ഉടുക്കാറുള്ളൂ അല്ലാതൊന്നിനും ഉടുക്കത്തില്ല പിന്നെ ഓണത്തിനൊക്കെ ചെലപ്പം എവിടെലും പോവന്നെ ങ്കി അന്നേരം സെറ്റ് സാരിയായിട്ട് ഉടുക്കും അല്ല സാരി ഉടുക്കുന്നേയില്ല നമ്മളെവിടെലും പോവണ്ടേല് ചുരിദാറോ ജീൻസോ അങ്ങനെ എന്തെലുവൊക്കെ ഇട്ടോണ്ട് പോവും മ് പിന്നെ എനിക്ക് സാരിയാ ഇഷ് പക്ഷേ ഉടുക്കാനറിയാൻ വയ്യാത്ത കൊണ്ട് പിന്നെ നമ്മള്
ആ എങ്ങനെയാ എടക്കെടക്ക് ഡ്രസ്സൊക്കെ എടുക്കണ ടൈ
ഓ അങ്ങനൊന്നുല്ല അത്യാവശ്യത്തിന് വേണോ ന്നു തോന്നുമ്പം എടുക്കും പിന്നെ ഓണത്തിനൊക്കെ പോയി എടുക്കും
ആ ഓണത്തിന് മ്
പിന്നെ എടയ്ക്ക് കടേലൊക്കെ പോകുമ്പം അങ്ങനെ വേറെ എന്തിനേലുമൊക്കെ പോകുമ്പം ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ സാധനം വല്ല മേടിക്കാൻ കടേ കേറുവാന്നുണ്ടെങ്കിൽ ഇഷ്ട പെട്ടത് കാണുവാന്നുണ്ടെങ്കി അന്നേരം എടുക്കും അല്ലാതെ അതിനാട്ട് ഞാൻ അതിനാട്ട് ഇങ്ങനെ മെനക്കെട്ട് പോവത്തൊന്നു ല്ല ഓണത്തിന് എന്തായാലും എടുക്കും മ്
ഇവിടെ ഓ ഓണത്തിന് ഇങ്ങനെ എടുക്കും പിന്നങ്ങനെ ഏ എന്തെലും റിലേറ്റിവ്സിന്റെ അടുത്ത റിലേറ്റീവ്സിന്റെ കല്യാണം അങ്ങ അങ്ങനെക്കെ എന്തെലും ഒണ്ടെങ്കിൽ അങ്ങനെ എന്തെലും ഫഗ്ഷൻ ഇണ്ടെൽ മാത്രം എടുക്കും
ആ ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ
പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സാരി മേടിച്ചിട്ടില്ല കല്യാണത്തിന് മുമ്പുള്ള സാരി ഉള്ളൂ കാരണം അത് തന്നെ ഉടുക്കാറില്ല അപ്പൊ പിന്നെ വെറുത മേടിച്ചിട്ട് കാര്യല്ല പ ആ നേരം ഒരു ചുരിദാറെടുക്കാലോ അത ഇപ്പൊ ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സാരിയൊന്നും മേടി ച്ചിട്ടില്ല
ഹാ ആ ഞാന് കല്യാണത്തിന് മുമ്പ് സാരിയൊന്നും ഇല്ലാരുന്നു കല്ല്യാണം കഴിഞ്ഞാ സരിയൊക്ക മേടിക്ക്ണെ
ഉം ഇത് ആന് മുമ്പേ എന്തൊ കല്ല്യാണ ആയിട്ട് കല്യാണ ആയിട്ട് സാരി മേടിക്ക അതെ അങ്ങനെ മേടിച്ച് തന്നതാണ് ആ അങ്ങനെ ഉം പിന്നെ വേറെന്താണ് ആ ഉം അപ്പ ഏ ആ ഓക്കെ ആ ശരി